ഹലോ ആ കേൾകുന്നില്ലേ ആഹ് പറഞ്ഞോ നല്ലത് അതേ സുഖാണ് നല്ലത്
ഉം ഹലോ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു
ങ്ങള് ഫുഡ് കഴിച്ചില്ലേ
ഇല്ല എനിക്കി നോമ്പാണ്
ആഹ് ആഹ്
പിന്നെ മക്കളോ മക്കള്ണ്ടോ
സ്കൂളൊന്നും ഇല്ലല്ലൊല്ലേ ആഹ് മറണ്ട്
ഇല്ല ഇന്ന് സ്കൂള്ല്ല ഉം ആഹ് എന്തേലും വർക്ക് ചെയ്യണണ്ടോ
ഇല്ല വർക്കും ചെയ്യുന്നില്ല ഇപ്പൊ ഇൻക്ക് ചെറിയ കുട്ടിയാണ് എട്ടു മാസേ ആയിട്ടുള്ളൂ
എത്ര മക്കളാ
രണ്ടു മക്കളാണ് വലുത് മോന് അവനു രണ്ടാം ക്ലാസ് പഠിക്കുവാണ്
ആഹ്
ഒരു ചെറുത് ഓള് ഒൾക്ക് ഇപ്പൊ എട്ടു മിസായത്
ഇൻകും രണ്ട് മക്കളാ
ആണോ ഏഹ്
ആ ഉം വല്ല്യ മോന് അല്ല വല്ല്യ മോന് പത്ത് വയസ് ചെറിയ മോൾക്ക് ആറ് വയസും
അ ആ ജലദോഷം പിടിച്ചിട്ടുണ്ടോ ഒ ച്ചൊക്കെ മാറിയിട്ടുണ്ട് ആഹ് മക്കള് വൽ ആ ഇല്ല മോള് ഒറങ്ങി ഒറങ്ങിയിട്ടുണ്ട് ഒറങ്ങാണ് ഇപ്പോ മോന് അവിടെ മൊബൈല് കളിക്ക കളിക്ക്ണ്ട്
എപ്പളും കൊടുക്കോ മൊബൈല്
ഇല്ലില്ല ഇന്നിപ്പോ സ്കൂൾ ഇല്ലാത്തോണ്ടേ ഉച്ചക്ക് ഈ സമയത്ത് കൊറച്ചേരം കൊട്ക്കും
അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ഫോണ് വേണോ
ഇല്ല ഭക്ഷണം കഴിക്കാൻ വാശുടിക്കും അപ്പൊ ഞാൻ കൊടുക്കലില്ല ഞാൻ പറയും ഭക്ഷണം ക കഴിച്ച് കഴിഞ്ഞാല് വാ ണെങ്കി തരാ അരമണിക്കൂർന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പറയും അപ്പൊ ഭക്ഷണം കഴിച്ച് അല്ലെങ്കി ടി വി ഇട്ടൊട്ക്കും ടി വി കണ്ടാണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കും
അല്ല ഇപ്പല്ല മക്കൾക്കൊക്കെ ഫോണ് വേണം
ആഹ് പറയാണ്ടോ ഇപ്പത്തെ കുട്യക്ക് ഫോണ് ഇല്ലാതെ ഒന്നിനും കഴൂല എവിടേക്ക് പരിപാടിക്ക് പോയാ വരെ ഓൽക്ക് ഫോൺ വേണം ഫോണില് നോക്കി കുത്തർക്ക അല്ലാതെ
എന്ത് പരിപാടി കാണോ പോയിക്കണ അതൊന്നും അറിയില്ല ഓൽക്ക് ഫോണ് ഇഞ്ഞ് ഒരു കുട്ടീ ൻ്റട്ത്ത് ഇല്ലെങ്കിൽ മറ്റ്ള്ള കു കുട്ടികളെ നാല് ഭാഗം ണ്ടാകും അങ്ങനല്ലല്ല ഇപ്പത്തെ കുട്ടികളെ നമ്മളെ
ആ നമ്മളോ ആ നമ്മളൊക്കെന്ന് പറഞ്ഞാല് ന മ്മള് കളി ഒപ്പ കുട്ടികളെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സ്കൂള്ത്തെ കുട്ടികളെ പരിചയ ന്നുണ്ടാവൂല നാലും ഓരൊക്കെ ആയിട്ട് കൂട്ടുകൂടി ഫ്രണ്ട്ഷിപ്പ ആയാണ്ടോ ഒക്കെ നല്ല രസേരുന്നു പരിപാടിക്കൊക്കെ പോകുമ്പം കുട്യളൊന്നും അങ്ങനല്ല ഒക്കെ മൊബൈലാ അതെ അതെ മൊ ബൈലാണ് വെറും മൊബല് എന്താ മൊബൈലിൽള്ള എല്ലാ കാര്യങ്ങളും ഒൽക്കറിയാം ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പിന്നെല്ലാതെ ഞമ്മക്ക് ചിലപ്പോ ങ്കി ഓര് നമ്മളോട് ഇങ്ങട്ട് പറുമ്പോഴായിരിക്കും ആ അങ്ങനെ ഒര് സംഭവം ഇതിൽ ഇണ്ട്ല്ലേന്നറിയാ
ആഹ് ശരിെന്നെ ആണ് നമ്മളതിനേക്കായ അറിയാ പഠിക്കാന് പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലന്നുണ്ടെങ്കിലും ഫോണ് മ്മെഎല്ലാതും ഓൽക്കറിയാ
അതെ ഫോണില് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഒരു സെറ്റിംഗ്സിൽ പോയാണ്ട് മാറ്റേണ്ട കാര്യങ്ങൾ വരെ ഒര്ക്കറിയാ
ഉം നമ്മക്കറിയാത്ത കൂടി അവർക്ക് അറിയാ
ഉം ചെറിയ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യല്ല അവർക്ക് ഓരീ അതിന് ഷോർട്സിൽ ഇങ്ങനെ ഓരോന്ന് കാണിക്കല്ലേ ഓരോ ഇങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞാണ്ട് ഓലങ്ങട് പറ്റെ അതില് ങ്ങട്ട് ഒരു അതിൽന്ന് നീച്ചു പോരാൻ കഴിയാത്ത ഒര അവസ്ഥേക്ക് ആക്കി വെച്ച്ണ്
ഉം അതുപോലെ തന്നെ ഞമ്മക്കും ഞമ്മള് ആദ്യത്തെ പോലെ അല്ലല്ലോ ഇപ്പളും ഞമ്മള്
ശരിയാണ് ഞമ്മള് പണിയെടുക്കാനൊക്കെ നല്ല മടിയാ ആദ്യം എല്ലാ പണിയും കഴിഞ്ഞിട്ട് മൊബൈല്ക്ക് ഇരിക്കാ അങ്ങനെയൊക്കെല്ലേര്ന്നോ
ഇപ്പ അതല്ല ഇപ്പൊ പണി അവിടെ ഇട്ടാലും പിന്നെ ഫോണ് മ്മേ എന്താണ് നോട്ടിഫി ക്കേഷൻ വന്ന അത് കണ്ടീന് ശേഷറ്റൊള്ളപ്പോ പണിമക്ക് നിക്കോളു ജോലി ഇട്ക്കാനുവൊക്കെ
അതെ ആഹ് പണ്ടൊക്കെ ഉമ്മ വാ ആഹ് ആഹ് പണ്ട്ല്ലോരൊ ക്കെ പറയും ഞങ്ങള് ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പറത്തും ഇപ്പെറത്തും പോയി വാ സംസാരിച്ചിര്ക്കലേരുന്നു ഇങ്ങള്പ്പങ്ങനെല്ലാ ഇങ്ങള്പ്പ ഇങ്ങളെ പണി കഴിഞ്ഞില്ലേ മൊബൈല് സംസാരിച്ചിര്ക്ക്ണ പണിയാണ് മൊ ബൈല് കണ്ടിര്ക്കാ അതേ പണിയുള്ളു അറിം
അഹെന്നേ അദ്യത്തെ ആൾക്കാര്ക്കെ വ നാടേര്ന്നാ എന്താണ് അയൽവാസിയളെ അറിയാ ഓല് നല്ല പരിചയ ണ്ട് അവിട്ത്തെ എല്ലാ കാര്യങ്ങളും അറിയാ അവിടെന്താണ് ഫുഡ് ഇണ്ടാക്കീക്ക്ണെ ഇപ്പ ഇല്ലോല്ക്ക് ഒന്നും അറീല്ലല്ലോ അമ്മളട്ത്ത വീട്ടില് ആരാണ് താമസിക്ക്ണതും കൂടി അറീല്ലാ
അതാണ് വേ പണ്ട് ഫുഡ് ഇണ്ടാക്ക്ണ പോയിട്ട് ആരാന്നു പോലും അറില്ല
അവിടുന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും തൊട്ട് ഞമ്മള് ആദ്യത്തെ കാല ത്ത്ക്കെ അങ്ങനല്ലേ നമ്മളഅമ്മാരൊക്കെ പറയുന്നൊക്കെ എന്തൊരു ചെറിയ സ്പെഷ്യൽ ഉണ്ടാക്കണെ അതവിടെ നാല് ഭാഗ എല്ലായിടത്തും തീന്നു ഇപ്പൊന്നും അങ്ങനെഇല്ലല്ലോ
ഞമ്മള് വീട്ടിലെന്തേലും ഉണ്ടോ ഞമ്മള് മക്കളും ഞമ്മളും ആയി കഴിഞ്ഞു
ഉം ഫോണ് ഈ ഫോണ് വന്ന അവിടു ന്നങ്ങാട്ടാണ് ഒന്നാമതീ കൊറോണ വന്നിന് കുട്ടികൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സായില്ലേ അവിടുന്ന് ഇങ്ങട്ടാണ് ഈ ഫോണ്
ഫോണിന്റെ അമിത ഉപയോഗം ഉം ആഹ് അതെ അതെ അയിന് ശേഷം മാത് ആഹ് അതിന് കൊടുത്തു പക്ഷേ അന് അന്ന് പഠിക്കന്ന് പറഞ്ഞാണ്ട് ഓര് പഠിപ്പു കഴിഞ്ഞാണ്ട് പിന്നിം ഓരയ്‌ല്ങ്ങണ്ട്
ആഹ് ഞമ്മളത് അവ അവര് പഠിക്കാണ് വിചാരിച്ചിട്ട് പഠിച്ചാണ്ന്ന് വിചാരിച്ചിട്ട് ഞമ്മളവക്ക് നോക്കില്ല പക്ഷേ ഓലിസ്‌ സോഷ് ഷോർട്സ് കണ്ട് ഇരിക്കേന്നു
അതാണ്
പിന്നെയാണ് നമ്മുക്ക് അറിയാൻ കഴിഞ്ഞതൊക്കെ ആപ്പൊ അയി നിങ്ങട്ട് വിട്ട് വരാനും ഓൽക്കു മടി
ഓര്ക്ക് ബുദ്ധിമുട്ടാണ് വാശിയാണ് അത് കാണണ്ടന്ന് പറമ്പം അഹ് എന്തെല്ലാ ഓര് ചെയ്യ്ണ്ന്ന്ന്നു അറില്ല ഞാൻ പിന്നെ എന്റെ മോനെ വല്ലാ ങ്ങട്ട്തായി അയിമ്മക്ക്ണ്ട് തായി നിക്കുമ്പോ ഞാൻ ഫോൺ വാങ്ങി വെക്കും ഒരരമണിക്കൂർ അല്ലെങ്കി അല അലാരം വെക്കും ട്ട് അലാര അടിച്ചാല് ഞാൻ വാങ്ങിവേക്കും തന്നില്ലെങ്കി പിന്നെ തരില്ല എന്നൊക്കെ പറഞ്ഞ് ഭിഷ്ണിപ്പെടുത്തിആണ്ട് വാങ്ങിവേക്കും
ഏത് സമയം കൊടുക്കൊന്നില്ല
ഉം ഉം അങ്ങനെ ആമ്പോ കൊറച്ചൊരു പരിധി ഇണ്ടാവും പിന്നെ ഈ സ്കൂളില്ലാത ദി സങ്ങൾലൊക്കെ ഉച്ചക്ക് ങ്ങനെ കളിക്കാൻ പോഉമ്പോ ഈ ഉച്ച സമയത്ത് പോണത് അതിനോട് ഞാൻ വല്ല്യോരു യോജിപ്പില്ല. കാരണം നല്ല വെയിലൊക്കെ അല്ലായിരുന്നോ ഇതുവരെ? ആപ്പങ്ങനെ അഹ് തൊടുവിലൂടെക്കെ ഇങ്ങനെ ഇറങ്ങി നടക്ക്മ്പോ ഞാന് പറയും ഒരു മൂന്ന് മണിക്കേഷം ഇയ്യ് പൊയിക്കോണ്ടി. അത് വരെ വേണെങ്കി കണ്ട്ക്കോ അൽ ങ്കി ഒറങ്ങിക്കോ പറയും. അപ്പൊ ഒറങ്ങൂല. അഹ് കേക്കൂല ഒറങ്ങാൻ പറഞ്ഞാ കേക്കൂല. അതോണ്ട് അങ്ങനെ ഹലോ
ആഹ് ആഹ്
ആഹ് കേ കേക്ക്ണില്ലേ? ഞാൻ കേക്കുന്നില്ലാര്കു. ആഹ് ആഹ് അതോണ്ട് അങ്ങനെ ആഹ് ആ സമയത്ത് അങ്ങനെ കണ്ടാണ്ട് നിക്കും. അല്ലാത്ത സമയങ്ങളിലൊന്നും പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ട്ട് വന്നാലൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും വാണം. അഹ് കണ്ടാലേ പിന്നെ വായിക്കാനും അല്ലല്ല നോർമൽ സ്കൂൾലെന്നേണ്.
ആ
എന്നിട്ട് നിങ്ങളെ കുട്ട്യാള്ന്ന് എല്ലാരും ഇല്ലേ വീട്ടില്
ആ ഉണ്ടേ സ്കൂൾന്ന് ന്ന് സ്കൂളില്ലല്ലോ ലീവല്ലേ
ഉം നോമ്പർക്കാനെന്താ പെഷല് ണ്ടാക്കുന്നുണ്ടോ
ആ ന്ന് സ്പെഷ്യൽ ണ്ടാക്കണം ഓൽക്ക് മന്തി വാണംന്ന് പറിണ് ണ്ട്
ങ്ങള് ഇന്നലായിരുന്നു മന്തി കൊണ്ടന്നത്
ആ ഞാൻ ഇന്നലെ ബിരിയാണി ണ്ടാക്കി ഇന്നവർക്ക് മന്തി വാണം ഉണ്ട് പറഞ്ഞിട്ട് അപ്പൊന്ന് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് നിനക്ക് എങ്ങനെയ പിന്നെ ഓർഡർ ചെയ്യാൻപോ എന്താണ് കടേൽക്ക് വിളി ച്ചറിയാ എങ്ങനെ
ആ ആ അല്ലല്ല അല്ലല്ല വരെപ്പ പോയാണ്ട് കൊണ്ടരും അതുപോലെ തന്നെ പിന്നെപ്പന്ന് പായസം ഇണ്ടാക്കണന്ന് വിചാരിക്ക്ണ്ട്
ആ മക്കക്ക് ഇഷ്ടാ
ആ മക്കക്ക് ഇഷ്ടാണ് എന്ത് പായസം ണ്ടാക്കണ് പാ
ചാലസ് ഇല്ല വല്യതന്നല്ല എന്നാലും ഞമ്മൾ അവർക്കൊക്കെ ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ട നിക്ക് പക്ഷെ എനിക്ക് മറ്റുള്ളവർ കുക്ക് ചെയ്യ നല്ല വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർണ്ടാക്കുമല്ലോ ഇളക്കി കോഴ ഹ് കുറച്ച് ഇവിടുന്ന് പിന്നെ നാടൻ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാണ് തീമാനം എനിക്ക് നല്ല ഇഷ്ടരുന്നു
ചെിയ ആഹ് ചെില ആൾക്കാാര്ണ്ടാക്കണ നല്ല ടേസ്റ്റ് ഉണ്ടാവ ഉണ്ടാവും അതുപോലെ ആ റെസിപ്പന്നെ കറ നമ്മള്െ ഉണ്ടാക്കാണ് പക്ഷെ നമ്മള ഉണ്ടാക്കണ മാത്രം തന്നെ
ആ് വരൂല ഓര് കായ പ്പോ അങ്ങനെ ഇങ്ങനത്തെ മുട്ടമാൽ അങ്ങനത്തെൊക്കെ നാട അങ്ങനെ ഭക്ഷണുണ്ട് മുട്ടകളൊക്കെണ്ടല്ല വെറൈറ്റി ഒക്കെ ഉണ്ടാക്കും ഞാൻ അതത്ര ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് എങ്ങനൊയാലും എന്തെങ്കിലും ആയി പോകും
ആ ഞമ്മൾ ഉണ്ടാക്കണ ഫുഡുകള് അവര് അവർക്ക് അത്ര അറിയുണ്ടാവൂല
അതെ അത് ശരിയാണ് ഇവിടെ ഇവിടെ നെയ്യ പ്പം കലത്തപ്പം ഉണ്ണിയപ്പം അങ്ങനത്തൊ ഒന്നും ഉണ്ടാക്കണ അവര്ക്ക്റിയില്ല അത് അരി അരച്ച അങ്ങനെ ആ വെള്ളത്തെ കുതിർത്തി അങ്ങനെ വെക്കുമ്പോൾ ഒക്ക് അത് അത്രയാലും ശരിയാവില്ല അത് നോക്കക്ക് ഞാൻ ഉണ്ടാക്കണ അതാ ഇഷ്ട
ആഹ ഓരോരുത്തർക്കും ഓരോരോ ഇതല്ലേ
ആ പിന്നെ ത ഉ
മകം എന്തണ മോള ഉറങ്ങിയോ
ആഹ് മോള ഉറങ്ങാണ് ഉറങ്ങ ഇപ്പം വല്ല ഉണരുന്നുുന്നുണ്ട് ഞാനങ്ങനെ ആട്ടി തൊട്ടിലിയിലിട്ട് ആട്ട് ആണ
ഉ ബഡിയിലക്ക തൊട്ടിലില്ലന്നെ കിടക്ക
ആഹ തൊട്ടിലീലന്നെടാറെ ആ ബെഡില് കിടത്തിയാലേ ഓള് ഒറ്റക്കെ എണീച്ചാണ്ട് ഇറങ്ങാ നോക്കും അപ്പൊ തൊട്ടില് അത്ര ഉയരത്തൊന്നന്ന് വെയ്യൂല്ലന്ന് വിചാരിച്ചിട്ട് തൊട്ടലിയില അടാറ് ചെറിയ ഉറക്കാണ് പെട്ടന്ന്ടി കൊറച്ച് ചെറിയ ഒച്ചായിട്ടാ മതി ഇല്ല ഇല്ല ഉ ചെറിയ ഒച്ചയക്കുമ്പോ പെട്ടന്ന് എണീക്കും പിന്നെ രാത്രി പിന്നെ കൊറച്ച നേരം ഉറങ്ങട്ടോ ഉ പക്ഷെ ഈ രാവിലും കൂടി പകലും കൂടിയും തീരെ ഉറങ്ങാഞ്ഞാല്േ നല്ല ബുദ്ധിമുട്ടാ
ഈ ജോല്യോക്കെ എടുക്കാൻ ഭയങ്കര ബു
ഓഹ് പറയാണ്ടോ.
അതിക്ക് കു എന്താണ് സ്കൂൾക്ക് കുട്ടികൾ പോവാനുണ്ടെങ്കി പിന്നെ പറയും മാണ്ടല്ലോ.
ആഹ് രാവ്ൽതെ തിരക്കും അതൊക്കെ കഴിഞ്ഞ ഓളന്നൊർ ക്ക്യാല് ഓള് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒറങ്ങും. അത് കഴിഞ്ഞ അപ്പ തന്നെ എനിക്കും ചെയ്യും. ഞമ്മള കാര്യങ്ങളൊന്നും നടക്കൂല
ആഹ് പിന്നെങ്ങനാ പടുക്കല്ലേ ഉറങ്ങുമ്പോ മാത്രള്ളൂ എടു
താഹ് അല്ലാതെ കയ്യൂല്ലേ കൊണ്ട് എ എ ചെറ്തായോണ്ടേ
ആഹ്
ത്തിനും സമ്മയ്ക്കൂല തി നെൽത് വെച്ചാ കരഞ് പ്രശ്നണ്ടാക്കും.
ചെറുപ്പത്തിലെന്നെ അങ്ങനെ ശീലായില്ലേ
അഹ് കൊയ്പ്പല്ല ഓളപ്പ ഇവടെണ്ടാഉമ്പളാ വല്ലാതെ പ്രശ്നം. അല്ലാച്ചെങ്കില് ഓളോട് നെൽത്തങ്ങനെ ത് താഉമ്പ ഞമ്മെൾ കാണെ ഓളെ കാണെ ഇങ്ങെനെ നിന്നാ മതി ഓളെ അയുടെ നെൽത്ത് വെച്ചാണ്ട് ഓളെ എര്ത്ത് ഇര്ക്കെ ഇതാക്കെ ചെയ്താ ഓക്ക് വല്ല്യ പ്രശ്നം ഇല്ല നമ്മെൾ ഒളെ കാണാതെ അപ്പെർത്തോ ഇപ്പെർത്തോ പോയി പോയി ആഹ് ഇന്നാ പിന്നെ ശെരി ഓക്കെ
ആഹ്